ഹലോ
ആഹ് കേൾക്കുന്നില്ലേ
ആഹ ആ് അപ്പൊ കേക്ക്ണ്ട്
എന്തൊക്കെയുണ്ട് ഫുഡൊക്കെ ആയോ രാത്രിക്കേല്ക്കി ഇള്ളെ
ആഹ് ഫുഡ് ഇണ്ടാക്കണന്റെ ഇഡേല ഇതിക്ക് വന്നത്
ഏ അപ്പൊ രണ്ടാമത് രാത്രി പിന്നെ വീണ്ടും ഉണ്ടാക്കല
രാത്രി അധികം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും അപ്പൊ ചപ്പാത്തിക്ക് വൈ വൈന്നേരം ഒന്ന് കൊയച്ച് വെച്ചപ്പോളാണ് മോള് ഭയങ്കരായിട്ട് ഓള തലയൊന്ന് വാർന്നോടക്കാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ നിസ് ർതൊക്കെ കഴിഞ് പി ഇങ്ങട് വന്നപ്പോളൊ ഒന്ന് വിളിച്ചോക്കാന്ന് വിചാരിച്ച്
കാരം തിന്നു കയുമ്പോ മ്മക്ക് വേണം ഒത്ത് ദിവ അടു ഇനിക്ക് ഇന്റെ മക്കളൊക്കെ അടുപ്പത്ത്ക്ക് വി ച്ചാ എനിക്ക് ദേഷ്യാണ് അപ്പൊ കാരണം മ്മളെ ഓത്തു നിസ്ക്കാരം പിന്നെ
ഉം ആഹ് പിന്നെ അത് അയ് പിന്നെ ഈ നേരത്തിരുന്നെങ്കിലുള്ളു അല്ലെങ്കി പിന്നെ അയിന് പറ്റൂല
അല്ല മക്കളൊക്കെ എവിടെ
ഉം പിന്നെ കുട്ടിയോൾക്കും പഠിച്ചാന പഠിച്ചാനൊക്കെ ഹെല്പ്പ് ചെയ്ത് കൊടുക്കാൻ അതും ഉണ്ടാവും
ആഹ് അതന്നെയണേ ഓല ഓല ഒപ്പത്തിനൊപ്പം ഞമ്മള് നി ക്കണരക്ഷിതാക്കളെ
ആഹ്
ഓലപ്പത്തിനൊപ്പം അതാണെ ഒരു സൈഡില് ഓലടെ നി കുംബർണാതിരി
ഓൽക്കമ്മതി തേണ്ടാവൂല്ല പഠിക്കണം എന്നില്ല നമ്മെ രക്ഷിതാക്കള ഒപ്പല്ലേ എന്നാ അവക്ക് പഠിക്കണം എന്നുള്ള കൂ ലേ ഉണ്ടാവൂല ഓലപ്പൊ ആരേം ഫോണ്മ്ലോ അതല്ലാ ടി വി മലോ ഇല്ലെങ്കി ഓലെന്തെ ഇനിക്ക് മൂന്നാളുണ്ട്
ആഹ് ഒക്കെ സ്കൂളിൽ തന്നെ
ആഹ് ഒക്കെ സ്കൂളന്നെ ഒരാള് ഏയില് വല്യോനെയില് പിന്നെ രണ്ടാമത്തെ മൂന്നില് പക്കുറി ചേർത്തിട്ടുള്ളൂ മൂന്ന് വയസായിട്ടോളു
ആഹ് ശരിയാ ശരി
ങ്ങളെ മക്കളൊക്കെ വെല്യട്ടളായിന്നോ ആഹ് ഇപ്രാവശ്യം
മടിയുണ്ടാ പോവാ
മടി കരച്ചിലാണ് ഹ് ഹ് അതിപ്പോ എങ്ങനൊയാലും ഇപ്പ നമ്മള ഒരാഴ്ച രണ്ടാഴ്ച എങ്ങനൊയാലും കരയും അത് നോക്കി കാണ്ട് നമ്മള് കൊണ്ടാക്കാതന്നാ ഓൽക്കതൊരു ശീലാവും ചെയ്യു പിന്നെ എന്നും അങ്ങനെ കൊണ്ടാക്ക്ണ്ട് ഇപ്പ രണ്ടീസായിട്ട്
അയശെ അവിടെരിക്കോ കുറച്ചേര കൂടെ ഇരിക്കു
ആഹ് ഞാൻ കൊറച്ചേരം കൂടിരിക്കും പിന്നെ ടീച്ചർമാര് പറയും ങ്ങള കണ്ട അധികം കരച്ചില് കൂടാന്നല്ലാതെ കുറയൂല ങ്ങൾ പോകുന്നില്ല പേടിലാവും ങ്ങള് വല്ലാതിരിക്കണ്ട ങ്ങള് പോയ്ക്കോളിറയും അപ്പേളേ പോരുള്ളു ഫിസി
എ അ അപ്പൊ കുട്ടീനെ കൊണ്ടാക്കുമ്പോത്തി പിന്നെന്നെ വീട്ടിത്തെ പണിളൊക്കെ തീരോ
ഏകദേശക്കെ തീർത്ത്കാണ്ട് പോകും തുടക്കലും തിരുമ്പലും അങ്ങനത്തൊക്കെ കയും പിന്നെ കുളിക്കാനേ ഉണ്ടാവുള്ളു പിന്നെ ചിലേപ്പോ ഇക്ക് തേങ്ങരക്കാനോ ഇന്നിപ്പോ ബീഫ് വെക്കാണ്ടായിരുന്നു അപ്പൊ പിന്നെ ബീഫ് അപ്പള് വെച്ചു അന്നേര വ
അത് തിരുമ്പലൊക്കെ കഴിഞ്ഞ പിന്നെ ആകെ നനയൂല്ലേ മേ മേത്തേ ട്ടാകെ നനയൂലേ
അല്ല തിരുമ്പലേ കയ്യുള്ളൂ കുളി കയൂല എൻ്റെ
ആഹ്
തിരുമ്പി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പിന്നെ അടു തിരുമ്പലയ്ച്ചാല് ചിലേപ്പോ ഫുള്ള് മിഷീനിലേക്കാരം കൊഴ ഒന്നുല്ലാന്ന്ണ്ടെങ്കി ചളിം കാര്യങ്ങളൊന്നും ഇല്ലങ്കിൽ മിഷീനിലാവും അല്ലാന്ന്ണ്ടെങ്കിൽ കല്ലുമല് ചളിയും കാര്യങ്ങളും വെള്ളയൊക്കെ ഇണ്ടായ ഞാൻ മെഷീനിൽ തിരുമ്പൂലാ ഞാൻ മിഷീൽ ഇടാ ഞൻ എന്റെ ഹസ്ബന്റ് ചീത്തറി അൻക്ക് വെറുതേന് മെഷീന് ഒരു മൂലക്ക് നീക്കിടാ അത് അർന് ചീത്തറിം അപ്പൊ പിന്നെ അത് വിചാരിച്ച്ക്കാണ്ട് ഞാൻ
കുട്ടിയടെ യൂണിഫോമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കണംന്ന്ണ്ടെ നമ്മള് ആ കല്ല്മ തന്നെ തിര്മ്പും ഈ ൻക്ക് ഇഷ്ടല്ല ഇൻക്ക് പൊതുവേ ഞാൻ പൊതപ്പ് അങ്ങനത്തെക്കെ ഇടുന്നല്ലാതെ ബെഡ്ഷീറ്റ് പൊതപ്പ് ഒക്കെ ഇടുന്നല്ലാണ്ട് ഇൻക്കിഷ്ടല്ല ഞാൻ കല്ലുമ്മല തിര്മ്പും ഇന്നെ ഇവടെ എല്ലാരും കളിയാക്കും പിന്നെ എന്തിനാ ആ സാധനംന്ന് ക്കെ പറിം ഇൻക്കതൊരു വൃത്തിയായിന്ന് തോന്നൂല എല്ലാം കൂടെ ഒരുമിച്ചിട്ടൊരു ത തിരുമ്പല അല്ലേ നമ്മള് നിസ്കരിക്കുമ്പോടുന്നതും ഒക്കെ കൂടെ ഒരുമിച്ചല്ലേ
അതന്നെ
ആ അപ്പൊ ഇൻക്ക അത് വല്യരു ഇഷ്ടപ്പെട് ആ പിന്നെ സുഖാണ് ഞമ്മക്കൊന്ന് വയ്യാ തോണുമ്പോ നമ്മുക്ക് അത് നല്ലതാണ്
ആ വയ്യാൻ തോന്നുമ്പോ നമ്മുക്ക് വിചാരിച്ചിട്ടോ ചിലപ്പം വിചാരിക്കോമ്മക്ക് വയ്യാ തോന്നിയതോണ്ട് റബേ ഇതില്ലോണ്ട് എത്ര ഉപകാരാണ്ന്ന് വിചാരിക്കും നമുക്കൊരു സുഖംല്ലാതാവുമ്പളെക്കെണ് അയിന്റെ അത്രയും ഫീലിങ്സ് നമ്മൾ അറിയാം ഇൻക്കൊക്കെ ഇവിടെ എന്റെ ചെറുതിനൊക്കെ ഗർഭിണി ആയിരിക്കുമ്പളന്നെ മെഷീൻ ഇള്ളോണ്ടേ അല്ല സുഖേനി കാരണം ഇൻക്കൊക്കെ ആറു മാസം വരെ ഞാൻ ഛർദ്ദിച്ചു കിടക്കും അപ്പൊ അധികം വീട്ടിലായിരിക്കും പക്ഷെ അയിന്റെ അടീൽ ഇങ്ങട്ടും പോരും അമ്മള അമ്മളെ മക്കള് വിചാരിച്ച് സ്കൂള് മദ്രസൊക്കെ ഇണ്ടാവുമ്പോ വല്യോന് ക്ലാസ് കൊറേ കളഞ്ഞു കൊണ്ട്രും കല അപ്പ ഇൻക്കൊരു പൊർതിയാടാകുമ്പോ ലാസ്റ്റ് പിന്നെ ഏകദേശൊക്കെ മാറിയാവുമ്പോ ആണ്ട് പോരും ക്ഷെ ന്നാലും ഇൻക്ക് അ ഇനും കാര്യങ്ങളൊന്നും പറ്റൂല്ല ആറു മാസം അഞ്ച് ആറു മാസം വരെ ഛർദ്ദിക്കേരൻക്ക്
ഇവിടെ അപ്പൊ വീട്ടിൽ ഇങ്ങള് ഒറ്റക്കാണ്
ആ ഞങ്ങളൊറ്റക്കാണ് ഒറ്റക്കോയ്ച്ചാല് ഇമ്മണ്ട് ഇമ്മ പിന്നെ കാക്കാരോടക്കും എല്ലോട്ത്ത്ക്കും പോകും ഒരു വീട്ടിലായിട്ടല്ല ഇമ്മ കൊറചീസം ഇവടെക്കും പിന്നെ കാക്ക കാക്കാന്റൊട്ക്ക്‌ ഒര് പത്ത് പയ്ന എട്ടീസൊക്കെ നിക്കാനും ഒര് കാക്കന്റെട്ത്ത്ക്കോവും പിന്നെ വേറെ കാക്കാന്റട്ത്ത്ക്ക് അങ്ങനങ്ങനെ മാറി മാറി പോകും ഉമ്മ മാരക്കെ
വയസ്സായതാ ഇമ്മാക്ക്
അല്ല വല്ല്യ പ്രായം പറയാല്ല അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കായിണ്ടാവും
ഹസ്ബൻഡ് എന്താ ചെയ്യ്ണെ?
ഹസ്ബൻഡ് ഇവടെ നാട്ടിലാണ് ഒരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഇട്ത്ത വീട്
ഉം ശരി
അങ്ങന വയസ്സന്നോല് ഇണ്ടാവുമ്പോ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ഓലെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നാതിരി അങ്ങനെ
ആ
മാളിനൊത്ത് അമ്മളങ്ങനെ വൈക്ക് ഇങ്ങനെ
ക്ക് പേർ കൃത്യായിട്ട് ഇണ്ടാക്കണം നമ്മൾ ഒറ്റയ്ക്കാണ്ന്ന്ണ്ടങ്കി എന്തെങ്കിലൊക്കെ
നമ്മക്ക് നമ്മള് നമ്മളെ മക്കളാണെന്നുണ്ടെങ്കിൽ ഇന്റെട് ഉമ്മ എപ്പളും പറയും ഇജ്ജ് അന്റെ മക്കളൊറ്റക്കാണെങ്കിൽ ഒരു ഉപ്പമാവോ എന്തെങ്കിലൊക്കെട്ടാൽ അത് ഹസ്ബന്റിന് അത് ആ ജോലി തരക്കോണ്ട് ഇത് ഇന്ന് ഫുഡ് വേണ്ടാന്ന് പറയേ ഇല്ലെങ്കി ജോലി സ്ഥലത്ത്ന്ന് കഴിക്കൊക്കെ ആയാല് ഞാൻ ഇവടെ ഞാന് പ്പള് ഇമ്മിം കാക്കാന്റോടെക്കെയണെന്നുണ്ടങ്കി ഞങ്ങള് വെല്ല അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ ന്റെമ്മ വിളിച്ചാണ്ട് ചീത്തറിം അവ് അന്റെ അന്റെ ഒരാധായം നോക്കല് പക്ഷെ നമ്മക്ക് അങ്ങനെയാണ് സംഭവം സ്വാഭാവികായിട്ട് അങ്ങനെ ആയിപ്പോവും
ആ ഇണ്ടാക്കാന് ഒരു ഇന്ട്രസ് ഇണ്ടാവൂല്ലല്ലോ കഴിക്കാൻ ആരൂല്ലെങ്കിൽ പിന്നെ ഇണ്ടാക്കാനുമൊരു
ആഹ് പിന്നെപെന്താപ്പ ഇത്ര കഴിക്കാനും ഇപ്പ നമ്മള് നമ്മളെ മക്കളല്ലേ മക്കളെ പിന്നെ എല്ലാത്തിലും അഡ്ജ്
ആ കുട്ടികളിപ്പോ അയിന് നേരത്തെ ഭക്ഷണം കഴിക്കോ
ഇല്ലേയ് ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല
മ്മ് നിങ്ങള് വൈകി കഴിക്കണ ആൾക്കാരാ ഞങ്ങളെ പോലെ
എങ്ങനെ ആയാലും ഇപ്പൊ ആപ്പോഏശ വാങ്ക് കൊടുത്തിലെ ഏഷ വാങ്ക് കൊടുത്തു ഇനിപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടാണ്ടറങ്ങലാ ചെലാപ്പോ നിസ്കാരം കൈണെന് ന്റെ മുന്നന്നെ അണ്ട് കൊടുത്ത് ചെലേന്ന്
രാവിലെ തന്നെ ചോറൊക്കൊന്നായിട്ട് വെക്കാവൂല്ലേ
ആഹ് രാവിലെന്നെ ചോറൊക്കൊന്നായിട്ടാണ് വെക്കും
ഉം
ഒക്കൊരുമിച്ച് വെച്ച് ചോറും കറിയൊക്കെണ്ടാക്കി വെക്കും
ത്തെ ബീഫ്ണ്ടാവും പ്പൊ
ആഹ് ബീഫ് എല്ലാ പെരയിലും ഇപ്പോ അതന്നെയാണ് ബീഫാണ് പറഞ്ഞമാതിരി ഇന്നിപ്പൊ ബീഫാണ് ഇനിയിപ്പോ ഞാൻ പറ ഇനിയിപ്പൊ കൊറചീസം ഇടുക്കണ്ട പറയ് രണ്ടീസം അവിടെന്നോട്ടെ പറയ് നമ്മുക്ക് എന്നു ആവുമ്പോ നമ്മളെ നമ്മളെ മക്ക കയലക്കെ ഒരു ചടപ്പാണല്ലോ
ആ കുട്ട്യേൾക്ക് പിന്നെ ചിക്കനാണെന്നുണ്ടെങ്കിൽ ഓൽക്ക് എന്തായാ പ
അതന്നെ ബീഫ് ആവുമ്പൊ എന്നും വേണ്ട
ആ ബീഫാവുമ്പോ ഒരു കറി കഴിച്ചയിന്റെ കറിങ്ങന ആ പാരുന്നല്ലാ തെആ കഷ്ണവടെ ബാക്കിയാവും
ആഹ് എല്ലൊട്ത്തും ഞാൻ പറയും മക്കക്കൊക്കെ ചിക്കനോടാണ് അധികം പറയു
ആ
ചിക്കൻ ചിക്കം ചിക്കൻ എന്ത് ചെയ്താലു ഓല് തിന്നും
ആ ഞമ്മക്കിപ്പ രണ്ടീസം അടുപ്പിച്ച് ചിക്കൻ തിന്ന മൂന്നാമത്തീസം നമുക്കത് ഒരു പിന്നെരു ചായി തോന്നും കുട്യാൾക്ക് എന്നും അതായാലും ഒല്ക്കൊ
ആ ഇന്ക്ക് ഞാൻ പറയാ ബീഫായാലും ചിക്കനായാലും ഇനിക്കൊന്നും വേണ്ട രണ്ടീസം കഴിച്ചാ പിന്നെ ഇന്ക്ക് വേണ്ട ഇന്ക്ക് പിന്നെ മീൻ വാ മീന് പറഞ്ഞ സാധനം പി ന്നെമ്മള് ദിവസി മാറ്റി വാങ്ങല്ലേ അപ്പൊ ആ സാധനം വെറുക്കൂലല്ലോ അറിയുംഞാൻ
ആ ഞമ്മക്ക് നമ്മളെ സാധാ ചോറും വെറ് മടുക്കൂലല്ലോ
ഏ നമക്ക് എന്നെരു ബിരിയാണി നെയ്ച്ചോറ് മന്തി ആയാ നമ്മക്ക് വേണോ വാണ്ട
ആ ഒരൂസം തന്നെ രാ പകലും രാത്രിയും തിന്നാ പിന്നെ പിറ്റേന്നത് വണ്ടിവരൂല
അതെനെയാണ് എല്ലൊട്ത്തുംല്ല അവസ്ഥ അത് തന്നെണ്
എന്നാ കുട്യാക്ക് പറ്റും ചെയ്യും ഇവിടെക്കെ ഒരു ദിവസം ഉണ്ടാക്കിയത് ക്കിണ്ടെങ്കി ഞാൻ കുട്യാക്കെട്ത്ത് കൊടുക്കും ഞമ്മൾ ഞങ്ങള് വെറുചോറ് തിന്നും
ആ അങ്ങനെന്നെയാണ് ഇവിടൊക്കെ എന്റെ വല്യ മോനെ അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാല് ന്ക്കിത് ഇപ്പോ എത്ര രണ്ടിസായാലും ബാക്കിണ്ടെങ്കി ഞാൻ പറയാ അത് വെണ്ടട്ടൊ അജൊന്ന് പറഞ്ഞാല് അപ്പൊ അത് കൊഴപ്പൊന്നുല്ല മ്മച്ചീ പറഞ്ഞ്ങ്ങാണ്ട് ഓനത് കഴിക്കണം അപ്പം ഫ്രിഡ്ജിന്ന് ട്ത്ത്കാണ്ടത് കഴിക്കണം ഒല്ക്കതാണ് ഏ
എങ്ങനെ എങ്ങനെ ചോറ് തിന്നാതിരിക്കാന്ള്ളതാണ് ഓലെ ചിന്ത
ഒല്ക്ക് മീന് അങ്ങനത്തൊന്നും വാണ്ട ഒല്ക്ക് ചിക്കന് ബീഫ് അതുപോലെ മന്തി ബിരിയാണി വല്ല സുര്ബിയാനിയോ അങ്ങനത്തെകായാ ഓല്ക്ക് ഭയങ്കര ഇഷ്ട അതുമാണെങ്കിൽ എത്ര നേരം ഒരു ഫുഡ് കഴിച്ചോളൂ ഒരു നേരം രണ്ടു നേരംന്നൊന്നുല്ല
ഉ അതേപോലെ ന്യൂഡിൽസ് ആയാലത് മതി
അതെന്നെയാണ് നൂഡിൽസിനും ഇവിടെം അങ്ങനെന്നെയാണ് അത് പ്രീയാണ് അത് കുട്യാൾക്കൊക്കെ അധികം ഒരു പ്രീയാ ണ്ട്ലെ ന്യൂഡിൽസും
ഓല്ക്കത് ഇണ്ടായ അതാണെന്ണ്ടങ്കിൽ ഓലോറ്റക്ക്ണ്ടാക്കി നിന്നോളും
ആ അതന്നെ അതൊക്കയ്ന് ഒറ്റക്കെന്നെ ണ്ടാക്കാനും ആ ഒറ്റക്ക്ണ്ടാക്കാനും കുടിക്കാനും
ആ സാധാ ചോറാണ് ന്ണ്ടെങ്കി നമ്മള്ണ്ടാക്കി വെച്ചതും കൂടെ വെളമ്പി തിന്നൂല അത് നമ്മള് എടുത്തെട്
അതന്നെയണോ എല്ലോടത്തുംല്ല അവസ്ഥ അതന്നെയാണ് അ എല്ലാ മക്കളും ഒരുപോലെയാണ് ഇപ്പത്തെ മക്കളൊക്കെ അറിയ ഏത് സാഹചര്യത്തിൽ ഓൽക്ക് ഫുഡും കാര്യങ്ങളും നോക്കുമ്പോ നമ്മള് പറഞ്ഞ മാതിരി എല്ലതും നോക്കണം ഓലെ പ്രത്യേകി ച്ച്നമ്മക്ക് എങ്ങനെം നമ്മളൊരു കൈപ്പങ്ങപ്പേരി ഒരു പയറുപ്പേരി എന്തെലും കറിണ്ടായ നമ്മളഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് തിന്നും പക്ഷെ ഈ മക്കകളെ കൊണ്ട് കയ്യൂല്ലല്ലോ
ആ എന്റെ മകള് ഇപ്പേന്ന് പറഞ്ഞിട്ട് നമ്മക്ക് ചക്കക്കുരു ഒക്കെ ഇട്ട് വെച്ചാ ഇഷ്ടാവൂലേ ഓള് ഇങ്ങള് ചക്കക്കുരു ഇട്ട് വെച്ചിട്ട് ഇന്ക്ക് വാണ്ട ഇന്ക്കത് പറ്റണില്ല പറഞ്ഞ്ങാണ്ടേ
ആ ആ ആ
റ്റാവല്ലോ അത് പക്ഷെ ഇന്ക്ക് കൂടുതൽ കഴിക്കാൻ വയ്യട്ട ഗ്യാസായിട്ടേ
തെറാണ് അതന്നെയാണ് ഇവിടെ ഇത്ക്കൂല്ലെ പ്രശ്ണതാണ് പക്ഷെമ്മയൊക്കെ എത്രയും കഴിക്കും ഞാൻ പറയ പണ്ടില്ല ആൾക്കാര് കഴിച്ച് ശീലായതോണ്ട് ഓല്ക്കങ്ങനത്തെ ഒരു പ്രശ്നേ ഇല്ലറിയ
ആ
ഓല്ക്കത് പ്രശ്നല്ല ഇവിടത്തെമ്മക്കെത്രയും കഴിക്കും അതന്നെയാണ് ആരോഗ്യോണ്ട് പക്ഷെ ഓല് കൊണ്ട് കഴിക്കാനും കയ്യും അതൊക്കെ ആയിക്കോട്ടെ എന്നാ ശരി